ലോ ഹലോ
ആഹ് കേൾക്ക്ണ്ടോ ഹലോ
ആഹ് കേക്കുന്നുണ്ട് ആഹ് അലോ
എന്തൊക്കെ ശേ
മീന്ണ്ടാക്കാ എന്തെക്കെ സുഖം
ഉം
പിന്നെ എന്താ വീട്ട്ല് ഇന്നെന്തെക്ക്യാണ്
പിനെന്താ അങ്ങെനെ പോവും ഞാൻന്ന് ഹസ്ബന്റിന്റെ മകളായി ഉം അഹ്
ഏഹ് എന്താണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെന്താ കുട്ടികളാ ഒരാള് വെല്ല്യാള് ഏയാം ക്ലാസ്സിലാണ്
ആഹ്
ആഹ് ഇങ്ങെക്കെത്ര മക്കെളാ
ചോറും കറികളും തന്നെ ഇൻക്ക് രണ്ട് പേര് രണ്ടാങ്കുട്ട്യാള്
രണ്ട് പേർ ആഹ് ആഹ് ങ്ങെളെവ്ടേണ് സ്
ആഹ് രണ്ട് പേര് പറ്യാൻ പറ്റൂലാ പിന്നെ വേറെന്തൊക്കെ
വേറെന്താ എന്താ വീട്ട്ല് ആരെക്കെല്ലെത് ഇങ്ങെക്ക്
ഫുഡ്ഡ് കഴിച്ചോന്നട്ട് ഇൻക്കീ രണ്ട് മക്കളും ഹസ്ബെന്റും
ഇല്ലേ ഫു ഡ് കയ്ച്ചിട്ടില്ല
ആഹ് ഞ്ഞ്പ്പൊ സ്കൂളൊക്കെ തെറക്കാനായില്ലേലെ
സ്കൂളാെക്കെ തൊർക്കാനായ് പർഞ്ഞാതിരി ങ്ങെളെ എന്തോതിലൊക്കെ വെക്കേഷനും തൊക്കെ കയ്ഞ്ഞല്ലോ
ഓഹ് കഴിഞ്ഞ് അതെന്നെ ഇനിയിപ്പൊര് പെര്ന്നാളും കൂടിം കയ്ഞ്ഞാ കുട്ട്യേക്കൊക്കെ സ്കൂക്കോവാനാവുംന്ന് പറ്യാ
ഒക്കെ സ്കൂള് പോവാനായ് പർഞ്ഞാതിരി അത് കയ്ഞ്ഞു
ഉം മഴണ്ടെങ്ങെട്
ഞാം
അതെ ഇവിടന്ന് ചെറിയൊരു ഇടക്കൊക്കെങ്ങനെ പെയ്യ്ണ്ണ്ട് ഇന്നും ചെറ്യേ മഴയ്തു ഉച്ചക്ക്
അ ഇവിടെ ഇജ് പറഞ്ഞമാതിരിങ്ങനെ മഴ ഇങ്ങനെ ഇപ്പ മഴൻ ഇപ്പ മഴന്റെരു മയക്കാലായി തോന്ന്ണ് ആഹ് ആഹ് സ്കൂള് തെറന്നാ മക്കൾക്കൊക്കെയാണ് പറയാ ഞാന് മക്കക്കെക്കെ സ്കൂള് തെറക്കുമ്പോ തന്നെ ആ കൊടി ചൂടി മക്കൾക്ക് എല്ലാ സംഭോളം ആ ഓൽക്ക് അതൊരു രസാണറിയു
ഓൽക്ക് രസാണ് പക്ഷെ ഞമ്മക്ക് വെഷമം പോവു
ഞമ്മക്കാണത് ഒക്കെ ഓരോരോ സംഗതി പറഞ്ഞതിരി
അതന്നെ വേറെന്തൊക്കെ വിശേഷം
വേറെന്താ ക്കെ സുഖം
ഉം ഇപ്പ ഫുഡഴിക്കണം അതൊക്കെ തന്നെല്ലെ പരിപാ
ആഹ് രാത്രി പറഞ്ഞാതിരി ഇതൊക്കെന്നെല്ലേ പിന്നെ അയിന്റെ എടീല് മദ്രസ്ല്ലേ കുട്ട്യോക്ക് അപ്പയ്ന്റെ ക്ലാസ്സിങ്ങും ഒക്കെ അയ്ന്റെ എടീല് അതും
രാത്രിണ്ടാവോ മദ്രസ്
ആ അവിടെ രാത്രിണ്ട് രാവിലിണ്ട് രാത്രിണ്ട് ഒരു ചെറിയ കുട്ട്യക്ക് രാവിലിം വല്ല്യ കുട്ട്യോക്ക് രാത്രി അങ്ങനെണ് ആ പകലാണ് അപ്പ അയ്ന്റെ എടില് വല്ല്യ ചെറ്യേ കുട്ട്യോളും നോക്കണം ആഹ് അതുപോലന്നെ ഇണ്ടാവ
ആഹ്‌ ആഹ്‌.
ത് തെറന്നാല് രാത്രി രാത്രി ക്ലാസ് ഇണ്ടാവും
അത് കൊണ്ടാക്കാനും കൊണ്ടരാനൊക്കെ പോണ്ടെപ്പോ
അല്ല അവൾക്ക് ഇവടെ എടുത്തന്നെണ് കൊഴപ്പൊന്നുല്ല ഓല് സൈക്കള്ല്ലോണ്ട് പിന്നെ ഒക്കെ ഇപ്പോ അട്ത്തുള്ള കുട്ട്യോളൊക്കെല്ലോണ്ട് അങ്ങനെ പോകും
ആഹ് അപ്പ പിന്നവ്ടതെ സ്മല്ല്
ആഹ് അപ്പോ സ്കൂളും മദ്രസയും രണ്ടും കൂടി ആവുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവെ കുട്ടികൾക്ക് പഠിത്തു കാര്യങ്ങളൊ ക്കേ മുടങ്ങല്ലോ ആഹ് അങ്ങൊക്കവുമ്പോഴാണ് ബുദ്ധിമുട്ട് ആഹ്
പോറ
എങ്ങനെ
തീരെ റസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ വന്ന് കഴിഞ്ഞാലും ലിവ സ്കൂളത്തെഴുതാനൊക്കെ ഉണ്ടാവന്ന് മദ്രസക്ക് പോകലൊക്കെ
ആഹ് റസ്റ്റും കാര്യങ്ങളൊന്നുല്ലല്ലോ
ഉം
അന്ത അങ്ങടെ മക്കളൊക്കെ
എന്റെ മക്കളൊക്കെ വലുതാണ്
ആഹ് വെല്ല്യ കുട്ടിയെളാ
സ്കൂൾ പോണ്ട് കൊണ്ടപോ ഇപ്പോ എക്ക കൊണ്ട് എന്ത മൊത്ത വീട്ടക്ക ഇപൊന്നല്ല അക്കലതാ
ഞാ ഹ്‌ ഹ്‌ ആ വേറെന്താ
അവിടെത ചൂടന്നെല്ല ഇവിടെയൊക്കെ ഭയങ്കര ചൂട അവിടെ എങ്ങനെയ
ഉം ചൂട് മഴ പെയ്തിട്ടും ചൂടിന് ആക്കം പറയാനുല്ല മയക്കാലം ആണ് വിചാരിച്ച മഴുണ്ട് പറ്റൂല്ലേ അടിച്ചൂടി പെയ്യണില്ലല്ലോ അങ്ങനെ അങ്ങോട്ട ആയിട്ടുംല്ല രാവിലെ കൊറച്ച നേരം വെയിലും വൈകുന്നേരം ആവകുമ്പോത്തേനു മഴയും അങ്ങനെയാണല്ലോ സംഭവം ഇപ്പളും
പിന്നെ ഈ മഴക്കാലം വരുമ്പോ തണുക്കും.
നമ്മൾ ആ മഴക്കാല ആകുമ്പോഴാണ് ഈ കൊതുകുകളും എന്തും ഒക്കെ കൂടാ. ഇപ്പോഴാണല്ലോ സംഭവങ്ങളൊക്കെ നിങ്ങെളെന്താ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കോ?
എന്തിനാക്കൂന്നു
കൃഷിയൊക്കെ ഒറ്റക്ക് കുഴിച്ചിട്ട് ഇണ്ടാക്കുവോ ഇരിക്കാം
ഏയ് അതൊന്നുമില്ല വീട്ടു പണികഴിഞ്ഞേ ഉള്ളു ഉച്ച വരെ ഉച്ചക്ക് ശേഷം ഫ്രീ
ആഹ് അതന്നെ പറഞ്ഞാതി എല്ലായിടത്തും അല്ല ചെലവരു ഇണ്ടാവല്ലോ കർഷ ഇത്ണ്ടതായിട്ട്
ഏയ് ഇല്ല അവിടെ ഇല്ല അത് ഇപ്പണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയിരുന്നു. പാഴ പൂള അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിരുന്നു. ഇപ്പൊ ഉപ്പ മരിച്ചിട്ടൊക്കെ പത്ത് പതിനെട്ട് വർഷായി ഇവിടുത്തെ
ഉം
പിന്നെ വിശേഷംഒന്നുല്ല
ഉം ആഹ്
വേറെന്തൊക്കെയാ
വേറെ ഇല്ല അവിടെ എന്റെ ഹസ്ബന്റ് കൊർച്ചൊക്കെ ഇങ്ങനെ ചെയ്തുണ്ടാക്കും
ഏഹ്..
ആഹ് കൊറച്ചൊക്കെ ചെയ്യും ഹസ്ബന്റ് പറയേ പക്ഷെ നമ്മളും കുറച്ചൊക്കെ കൂടി കൊടുക്കും.
ആഹ് ആഹ് കാലത്ത്
അങ്ങ്കൊണ്ട്. ആഹ് അക്കെ പറഞ്ഞാല് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അത് വേറൊരു ഇതാണ് പറഞ്ഞാല്
അതെ അ
ആഹ് പിന്നെ പതിനഞ്ച് സെന്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പ അതുകൊണ്ട് പിന്നെ
ങേ കുഴപ്പൊന്നില്ല ലെ അത് ഇണ്ടാക്കണലോല്ട്അയിന് മെനക്കിടണം അത്രേ ഉള്ളു ആഹ് നമ്മളങ്ങനെ മെനക്കെട്ട് ഇങ്ങനെ നി കണം കാർഷികൻ ആഹ് ഇതെന്താണ്
അദ്യം മുതലേ പിന്നെ ഹലോ വിശേഷം